ഹലോ
ഹലോ അഹ് ആഹ് കേൾക്ക്ണ് ണ്ട് എന്താ ഇങ്ങക്ക് കേൾക്കണില്ലേ
ആഹ് ചെറിയൊരു സൗണ്ട് ആയിട്ട് ചെറിയ ഇതായിട്ട് കേക്കുണുള്ളൂ
ആഹ് ആഹ് ആഹ് എന്തന്നിട്ട് വിശേഷങ്ങളൊക്കെ
സുഖായിരിക്കുണു അവിടെ
ഇവിടെം സുഖാണ്
ആഹ്
ഭക്ഷണോ കഴിച്ചോ
ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല
ആഹ് ഇന്നെന്താ ഭക്ഷണോക്കെ
ഭക്ഷണന്താന്നേച്ച ചോറിണ്ട് പിന്നെ ഇന്നലത്തെ ചിക്കൻ കറീണ്ട് ഉം അവടെ
ഇവിടെ അങ്ങനെ തന്നെ ചോറിണ്ട് ഇന്നലെ ബീഫ് ഉണ്ടാക്കിന് മ ക്കൾക്ക് സ്കൂളില്ലാത്തോണ്ട് ബീഫ് ഒക്കെ ഉണ്ടാക്കീന് അപ്പൊ അതൊക്കെ ഇണ്ട് ഇന്ന് ഇന്ന് അതൊക്കെണ്ട്
ഉം എന്നിട്ടിപ്പ തിരക്കൊക്കെ ഒ യിഞ്ഞിണ്ടാവുല്ലേ
ആഹ് തിരക്കൊക്കെ യിഞ്ഞു ങ്ങളത് കയിഞ്ഞില്ലേ എന്താന്ന് കാലവർഷം എന്താന്ന്
കാലവർഷ എന്താ ഒന്ന് പെയ്യും ഒന്ന് നിക്കും അങ്ങനല്ലോരു ഇതാ ഉം
ഇവിടൊക്കെ അങ്ങ തന്നെ ഇന്നലി ഇന്നാണു ഇപ്പോ അങ്ങനെ ഇണ്ടായത് അതിന്റെ വരെ വെയിലായിരുന്നു
ആഹ്
ഉം
കുട്ട്യോളൊക്കെ ചെറിയ കുട്ട്യൊളാ
ചെറിയ കുട്ടിക്ക് രണ്ട് വയസ്സ് മറ്റേലൊക്കെ വലിയ കുട്ടികള സ്കൂളി പോവണ്ട് വല്യ കുട്ടി ഡിഗ്രിക്ക് അപേക്ഷ കൊടുത്ത് നിക്കാണ് മറ്റോല് ഒരാൾ എയില് ഒരാൾ രണ്ടിലൊക്കെയാണ്
അ ആഹ് എനിക്ക് രണ്ടു പിള്ളേരുള്ളൂ അവര് മൂന്ന പ്പ മൂത്ത ആൾ അഞ്ചാം ക്ലാസ്സില് ഇളയ ആള് രണ്ടാ ക്ലാസ്സില്
അയ്ശേരി അവിടെ എട്ത്ത്ണ്ടാ സ്കൂളൊക്കെ വണ്ടി വന്ന് കൊണ്ടോവോ
ആഹ് വണ്ടി വന്ന് കൊണ്ടോവു
ഉം ഉം ഉം എന്താങ്ങട്ട് മീറ്റിംങ് ഒക്കെ കഴിഞ്ഞോ സ്കൂളിലെ
ആഹ് ആന്ന് അത് ശനിയാഴ്ച ഇണ്ട്
എ ആഹ് പി റ്റി എ മീറ്റിങ്ല്ലേ ആഹ് ആഹ് ഇവിടുത്തെ കയിഞ്ഞു കയിഞ്ഞ ആഴ്ചായിരുന്നു ഇനിയിപ്പോ എക്സാമ് കഴിഞ്ഞിട്ട് ഓണ എക്സാമ് കയിഞ്ഞിട്ടായിരിക്കും മീറ്റിങ് ആഹ് കയിഞ്ഞിട്ട് എങ്ങനെ മക്കൾ പഠിക്കാനൊക്കെ
ആഹ് മക്കൾ പഠിക്കാനൊന്നും കൊഴപ്പില്ല അവര് പിന്നെ ട്യൂഷൻ പോണ്ട്. സ്കൂളിട്ട് വന്ന- അഞ്ചര തൊട്ടിട്ട് ഏഴര വരേ ഇവിടെ ഒരു അടുത്തൊരു കുട്ടി ട്യൂഷൻ പിഠിപ്പിക്കണ്ടേ അപ്പോ അങ്ങട് വിട്ടായിക്കും. ഉം.
അങ്ങനെ വന്നാ പിന്നെ എല്ലാം- നോക്കാനും ടൈമില്ലല്ലേ?
ആഹ്.
അപ്പോ നേരത്തെ കെടക്കോ?
നേരത്തെയ് നേരത്തെ കെടക്കൊന്നുല്ല. കെടക്കുമ്പോ പത്ത് പതിനൊന്ന് മണിയാവും ഉംഹ്. ആഹ് സ്കൂളിൽ എന്തെങ്കലും, ഹോംവർക്ക് വിട്ടന്ന്ണ്ടെങ്കിൽ അത്. ട്യൂഷൻ ക്ലാസ്സ്ന്നെ ചെയ്തിട്ട് വരും ഉംഹ്.
ഉംഹ്, ഉംഹ് അങ്ങനെ ആവുമ്പോ പിന്നെ വല്ല്യ റിസ്കില്ലല്ലേ.
ആഹ് ആഹ്.
ഉംഹ് നിങ്ങെളന്താന്തേലും വർക്ക് യ്യുണ്ടോ?
ഞാന് ചെറിയ ആള് പഠിക്കണ- സ്കൂള് സ്കൂൾ വണ്ടിയില് പോണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ് അപ്പോ ഇന്ന് ലീവാ?
അല്ല ലീവല്ല അത് രാവിലെ പോയി കഴിഞ്ഞ പത്ത് മണിയാവുമ്പോ കഴിയും, പിന്നെ സ്കൂള് വിട്ട്ണ സ- സമയത്ത് പോയാ മതി.
ഏഹ് അയ്ശരി ഉംഹ്, ഉംഹ്, ഉംഹ്.
ഫുൾ ടൈം അവിടെ നിക്കണ്ട ആവശ്യൊന്നു ഇല്ല.
കെണ്ടാവശ്യല്ല.
ഉംഹ്.
ഏഹ് അത് ശരി അപ്പം നിങ്ങൾ സ്കൂളിൽ നിൽക്ക- വീട്ട്ക്ക് വരോ?
ആഹ് ഞാനും വീട്ട്ക്ക് വരും. ഞങ്ങൾ പത്ത് മണി കഴിഞ്ഞപ്പോ- നടന്ന വരണ്ട ദൂരൊള്ളൂ.
ആഹ്, ആഹ്, ആഹ്, പിന്നെ അയിന്റെ ടൈമാവുമ്പോ പോയാൽ മതിയാവും.
ടൈമാവുമ്പോ അപ്പോ നമുക്ക് പണികളൊക്കെ ഒരുക്കാലോ ഉംഹ്.
മക്കൾ വരുമ്പോ എന്താ? എന്തെിലും കടികൾ ഉണ്ടാക്കണോ? സ്നാക്സ് എന്തെങ്കിലും.
ആഹ് ഞാൻ ണ്ടാക്കാറുണ്ട്. രാവിലെ പലഹാരംണ്ടാക്കുമ്പോ. വൈന്നാരത്തിനുകൂടിള്ളത്- ണ്ടാക്കും. ആ അല്ലെങ്കിൽ ഞാൻ ഇടക്ക് കടയിന്ന്. എണ്ണ എണ്ണ പ്പലഹാരങ്ങൾ അങ്ങനെ വാങ്ങിയിട്ട് വരും, ഉംഹ്.
ഏഹ്, ഏഹ്, ഏഹ് എന്തൊക്കെയ ഉണ്ടാക്കല് അപ്പോ?
എന്തൊക്കെ ന്തായാലും ദോശ, ഇഡ്ലി രാവിലെ അങ്ങനെയൊക്കെ ഉണ്ടാക്കും. ക്കുമ്പോ കൊറ്ച്ച് കൂടുതൽ ഉണ്ടാക്കും ഉംഹ്, ഉംഹ്.
ഏഹ് അയ്ശരി. ങ്ങട്ട് പണികളൊക്കെ കഴിഞ്ഞോ? നിങ്ങള്ത്. ഫ്രീ ആയോ? ആ ഇവി ടീം ണ്ടാക്കും, വിടീം മക്ക- സ്കൂൾ വിട്ട്‌ വരുമ്പോ ചോറ് പറ്റൂല എന്തെങ്കിലും സ്നാക്സ് ണ്ടാക്കലെന്നെയാണ്. എന്തെങ്കിലൊ- ക്കായിട്ടുണ്ടാക്കും. പഴംപൊരിയോ, ഉള്ളിവടെ. നിങ്ങള അല്ലെങ്കിൽ നിങ്ങൾ- പറഞ്ഞ പോലെ കടീന്ന് കൊണ്ടരും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യും.
ആഹ് ന്ന്ട്ട് കോഴികളൊക്കെ വീട്ട്ല്.
ഇല്ലല്ലേ ല്ലേ അങ്ങനത്തൊന്നുല്ല.
ആഹ് പച്ചക്കറിയൊക്കെ ഉണ്ടാവില്ലേ.
പച്ചക്കറിം ചെടികളൊക്കെ ഉണ്ട്. പച്ചക്കറി തക്കാളി മൊളക്. മത്തന്. അങ്ങൻത്തതൊക്കെ, ആ അവനന്റെ ആവശ്യത്തിനുള്ളത്, ചെടികൾ ഉണ്ട്. പൂവ്ട്ന്നതും, മറ്റേ എലകളുള്ള ചെടികളും അങ്ങന് ത്തതൊക്കെ. ഇങ്ങക്ക്ണ്ടോ? അങ്ങൻതെ പിരാന്തൊക്കെ?
ആഹ് മാങ്ങിം, ചക്കയൊക്കെ ഉണ്ടോ?
മാങ്ങിം, ചക്കും, നമ്മള് ചു- റ്റു ഭാഗത്തൊക്കെ ഉണ്ട്. ഏളാപ്പാരോടെയും, മൂത്താപ്പാര രോടക്കെ നമ്മള വീട്ടിലില്ല. ഉം തൈകളൊക്കണ്ട്. ഷെ കായിച്ചിട്ടില്ല. ഉം കാഴ്ച്ചിട്ടില്ല. ഇങ്ങക്ക്ണ്ടൊ അങ്ങനൊക്കെ.
ആഹ് ഇവിടണ്ട് ഉം
ആഹ് ആഹ്. സീസണും കഴ്ഞ്ഞപ്പൊ അവ്ട്ത്തൊക്കെ മാങ്ങന്റിം ചക്കൻ്റൊക്കെ.
ആഹ് ആഹ് മാങ്ങ സീസണ് കഴിഞ്ഞു. ചക്ക സീസണും കഴിഞ്ഞു വരുന്നു.
ആഹ് ആഹ് ആഹ് ഞിങ്ങളപ്പെപ്പള പോവ
ഇഞീ ഞാന് മൂന്ന് മണിക്ക് പോവും
ആഹ് ആഹ് ആഹ്
ഉം
അത് ശരി
മഴൊക്ക പെയ്ത വെള്ളം കൂട്ണ സ്ഥല
ഫുഡ്ഡെപ്പള കഴിക്ക
ഫുഡ്ഡ് രണ്ട് മണി ആഹ് തോന്നും അങ്ങനൊര് സമയൊന്നുല്ല കഴിക്കണം തോന്നിയ അങ്ങ്ട് കഴിക്കും അത്രെ ഉള്ളു
ഏഹ് അത് ശരി ഉം നേര്ത്തെ പണികള് നേര്ത്തെ കയ്യൂലെ സ്കൂള്
ആഹ് ആഹ് ആഹ് പിന്ന ഹസ്ബന്റിന് ചോറ് കൊണ്ടോണം പണിക്ക് പോവുമ്പോ
ആഹ് അപ്പ രാവിലെ എന്ത് പണിക്ക പോണത് സ്
കൺശെഷൻ വർക്കിനെ
ആഹ് ആഹ് ആഹ് അപ്പൊ അങ്ങനെ പോവുമ്പൊ കൊണ്ടു പോവൂലെ രാവിലെ എറങ്ങ്ണളാണൊ അതോ
ആഹ് തെ ഇല്ലാ ഒര് എട്ട് മണി എന്ത ഏഴരക്ക് പോവെ
ആഹ് ആഹ് ആഹ് അപ്പതിനൊക്കാകൂലേ മക്കള് സ്കൂൾന്ന് ചോറ് വാങ്ങായിരിക്കും
ആഹ് അവര്ക്ക് സ്കൂള്ന്ന് അവര്ക്ക് ഫുഡ് കിട്ടും
ആഹ് ആഹ്
ഉം പിന്ന ഇവടാ ഇണ്ടാക്ക്യ മതി പണിക്ക് പോവാനും ഒകെ ഉം
പോവുമ്പോ
ഇല്ലല്ല അവരൊന്നും കൊണ്ടൊ ടീച്ചേഴ്സൊന്നും സമയ്ക്കില്ല ക്ക അവടെ ഇണ്ടാക്കും പറിം ഉം ആഹ് ഉം അവടെ പിന്നെ ഇപ്പൊ പഴയെ പഴേ പോലെ
ക്കെന്തേലും കൊണ്ടോവണൊ
ഏയ് പത്ത് മണിക്കൊന്നൊന്നും കൊണ്ടോണ്ട ഉം അത് എൽ കേ ജി യു കേ ജി അങ്ങന്ല്ല
ആഹ് മതി ഉം ഉം ഉം ആഹ് ശരി പിന്നെന്താ ഇങ്ങളെന്താ ങ്ങ്ട്ട് ഇവടെ ഇൻക്ക് നല് മക്കളും ഹസ്ബന്റും
ആഹ് ഹസ്ബന്റ് നാട്ടിൽ തന്നണ്ടൊ
ആഹ് നാളെ പോവാ ന്ന്ക്കാണ് ടിക്കറ്റ്ട്ത്ത് നാളെ ഉം ഉം നാളെ രാത്രി പോവും ആഹ് ഇവടപ്പ ഇവിട്ത്ത പര് ഇവടെന്നേണ് ഇപ്പ അഞ്ച് വർഷായിട്ട് ഇവിടന്നേന് ഉം പൈച്ച്ക്കന്ന് പിന്നീം പോവാർക്കാട് അങ്ങന പോവ
ആഹ് ഇഞിപ്പൊ പോവ നാളെ
ആഹ് ഇഞിപൊ നാള പോവും
ഇനി നാളെ പോയ ഇപ്പൊന്നും വര്ലല്ലൊ
ഇഞിപ്പോ രണ്ട് വർഷം ഒരു വർഷക്കാവും തിര്ച്ച് വരുമ്പൊ
ആഹ്
ഉം ഉം ഇങ്ങള ഹസ്ബന്റ പോയീനോ പോയിട്ട്ണ്ടൊ ഏഹ് ആഹ് ആഹ് ഇവട നാട്ടി തന്നെ പണിയാലെ
ആഹ്
ഉം ഇങ്ങക്ക് ആരെക്കേണ്ട്
എനിക്ക് ഇവടെ ഞാനും പിൾ രണ്ട് പിള്ളാരും ഹസ്ബന്റും പിന്നെ എൻ്റെ അച്ഛനമ്മ അങ്ങനെ
ആഹ് ഒള്ള്ല്ലേ അയൽവാസികളൊക്കെ ഉണ്ടോ നിങ്ങക്ക് ചുറ്റു ഭാഗത്തൊക്കെ
ആഹ് ചുറ്റുപാടൊന്നും കൊഴപ്പല്ല അയൽവാസികളൊക്കെ നല്ല ആൾക്കാരന്നെ
ഏഹ് ട്രിപ്പൊക്കെ പോവാലുണ്ടോ ഇങ്ങള് വെക്കേഷനില് പോയോ ഇപ്രാവശ്യം
ടൂറോ
വെക്കേഷനിലു പോയോ ചോദിക്ക
എങ്ങിട്ട പോണേ ടൂറോ
ആഹ് ടൂറ് പോയോ
ഏഹ് ഇല്യ ഇല്യ ഇപ്രാവശം വെക്കേഷനില് പോയില്ല പോണം എന്ന് പ്ലാൻ ഇട്ടുണ്ടാരുന്നു പിന്നെ അങ്ങനെ പോയില്ല അല്ല ഫാമിലി മൊത്തായിട്ട് പോണന്നേ പിന്നെ ഓരോ സാഹചര്യങ്ങള ആഹ് ഓരോ സ ആഹ് ഓരോ സാഹചര്യങ്ങള് കാരണം അങ്ങനെ പോയി പിന്നെ പോയില്ല
ഏഹ് ശരി ആഹ് ആഹ്
അവിടെ പോവാറുണ്ടോ
എവിടെം പോവലുണ്ട് ഇപ്രാവശ്യം ഇവിടെം പോകാൻ പറ്റിട്ടില്ല ഇവിട ഹസ്ബന്റിന്റെ് ഉമ്മാന്റെ മരിപ്പും കാര്യങ്ങളൊക്കെ ആയിറ്റ് പോവാൻ പറ്റീല്ല എപ്പളും മക്കക്ക് പരാതിയാണ് ഇപ്രാവശ്യം പോയില്ല പോയില്ല ഇഞ്ഞി ഇപ്പം ഉപ്പച്ചി പോയി വരട്ടെ എങ്ങ്ട്ട് പോവാന്ന് നിക്ക ഓരോ ദിവസം ഇങ്ങോട്ടും പോയിറ്റില്ല ഫുഡ് ഒക്കെ കയ്ക്കാൻ പോവോങ്ങള് പുറത് ത്ത് പോവ്വോ ഫുഡ് കയ്ക്കാനൊക്കെ
ക്കാനോക്കെ പോവാറുണ്ട്
ആഹ് ശരി
ഉം ഇഞ്ഞിപ്പോ പോയാലൊരന്തോണ്ടാവില്ലല്ലേ
ആഹ് ഇഞ്ഞിപ്പോ പോയാല് ഇനി എന്നാണ് ചേലാവാണ്ട് റെഡി ആക്കണം ഉം പിന്നെപ്പ മക്കള ഒച്ചപ്പാടായിറ്റെ പിന്നെ തോനെ സമയം ആഹ് വല്യ കുട്ടികളൊക്കെ ആകുമ്പോ ഇങ്ങനെ പിന്നെ സ്കൂൾട്ട് വന്നാലും ഇഷ്ടം പോലെ നോക് ക്കാനും എയ്താനും വായിക്കാനും പഠിക്കാനൊക്കെ ഉണ്ടാവും ആഹ് ബുദ്ധിമുട്ട്
ഉം
ഇപ്പോ സ്കൂൾട്ട് വന്നാലും സ്കൂൾക്ക് പോക്വോളം ചെറിയ മോനുണ്ടാവും സ്കൂളിട്ട് വന്നാ പിന്നെ മറ്റോലും വായിക്കല് എയ്തലക്കായിറ്റേ പത്തുമണി വരെ അതന്നെ ഉണ്ടാവും ആഹ് അറിയില്ല അങ്ങന ഉണ്ടാവും
ഉം എന്നിട്ട് നൻ ഉം നല്ല കുക്കെയ്യും അപ്പൊ ഇഞ്ഞി നിങ്ങള് കൊണ്ടു പോവാന് എന്തേലെക്കെ ഇണ്ടാക്കിട്ട് കൊണ്ടുപോവ്ല്ലേ അപ്പൊ അച്ചാറ് അങ്ങനെ ഇങ്ങനെ
ഇല്ല ഇല്ല ഹസ്ബന്റ് ഒന്നും കൊണ്ടോവലില്ല ഒമാന്ക്ക പോണ അവിട്ന്നന്നെ കിട് ട്ടും പറയാ എല്ലാ സാധനം അവിടെത്തന്നെ കിട്ടും പറയാ ഉം ഇതുവരെ കൊടുത്തയച്ചിട്ടില്ല ആഹ് ചെലോലങ്ങനെ കൊണ്ട്പോകും ഇവടെന്റെ ആഹ് പുതിയാപ്പിള്ന്റെ അനിയനക്ക അങ്ങനെ കൊണ്ട്പോവലുണ്ട് ബീഫ് അങ്ങനത്തൊക്കെ കൊണ്ട്പോവലുണ്ട്
അപ്പ അത് കേട് വരുന്നുവി അത് കേട് വര്വന്നില്ലല്ലേ
ഏയ് അതയ്ന് നല്ലോണ്ണം ആഹ് എന്താണ് വരത്തിക്കാണ്ട് എണ്ണയിലിട്ട് പൊരിച്ച്ക്കാണ്ട് കൊടുത്തേക്കാ പേക്കാക്കാണ്ട് അങ്ങനെ കൊടുത്തയക്കും അങ്ങനെ കൊടുത്തേയ്ക്കണോലക്കെണ്ട് ഉണ്ണിയപ്പ് ഉണ്ണി അപ്പം നെയ്യപ്പോം അങ്ങനെക്കെ കൊടുത്തയക്കും
ആഹ്
പിന്നെ ബേക്കറിയൊക്കെ എന്തേലും വാങ്ങിക്കാണ്ടേ ഇവരിക്ക്‌ ഒന്തും വണ്ടാപർഞ് കാണ്ടേ ഒന്നും കൊണ്ട് പോണില്ല
ആഹ് അവിടെ ചെലപ്പം കിട്ട്ണ്ടാവൂല്ലേ അപ്പൊ അവിടെ എന്താ ജോലി
അവിടെപ്പ ഹൈപ്പർ മാർക്കറ്റ്ക്കാണ് ഉം പിന്നെ എല്ലാ അവിടെത്തന്നെ ഉണ്ടാവും പറഞ്ഞാണ്ടേ കൊണ്ടു പോണില്ല ഒന്നും കൊണ്ട് പോണോന്നില്ല
ആഹ് ആഹ്
സാധനങ്ങളൊന്നും നിങ്ങക്ക് വീട്ടിലാരെക്കെണ്ട് നിങ്ങക്ക് അച്ഛനും അമ്മേക്കില്ലേ ബങ്ങക്ക് വീട്ടിലാരെക്കെണ്ട് ചോയ്ക്ക ആഹ് ആഹ് അല്ല ഇങ്ങളെ വീട്ടിലെ
എന്റെ വീട്ടില് ആഹ് അച്ഛനും അമ്മേം മരിച്ചു അമ്മ മരിച്ചിട്ട് ഇപ്പ രണ്ട് വർഷാവണു അ ഛൻ മരിച്ചിട്ട് മൂന്ന് വർഷാവണു
ഏഹ് പിന്നെ വീട്ടക്ക് പോവലില്ലേ അപ്പൊ
ആഹ് പോവാറുണ്ട് സ്കൂള് പൂട്ടിയാല് പിന്നെ രണ്ട് ഏട്ടൻ രണ്ട് ചേച്ചിമാര് ചേച്ചിമാരെ കല്യാണം കഴിഞ്ഞ് ഒരേട്ടന്റെ കല്യാണം കഴിഞ്ഞ് ഇനി ഒരാളുണ്ട്
ആ ആഹ് ആ അപ്പൊ അങ്ങനെ പോകൂല്ലേ ലീവ് ഉണ്ടാവുമ്പോ അങ്ങനെ പോകും
ഒഴിവുണ്ടാവുമ്പോ ആഹ് അങ്ങനെ പോകും
ആ ശരി
ഉം വീട്ട് പോക്കില്ലേ അപ്പൊ നിങ്ങള്
ആ വീട്ടില് പോകലുണ്ട് ഇപ്പം രണ്ടിസം മദ്രസിന് ലീവ് ഉണ്ടായിനീ അപ്പോ അങ്ങനെ പോയി അങ്ങനെ പോയി ആ സ്കൂളില്ലെങ്കിൽ മദ്രസ് ഉണ്ടാവും ഇപ്പ മറ്റേ ഞാൻ സ്കൂളും മദ്രസും ഒന്നായി ഉള്ളടത്തേനു ചേർത്തീനു ഇപ്പൊ പിന്നെ ഒരാളെ വെട്ടിക്കാണ്ട് ചേർത്തിക്ക്ണ് സെപ്പറേറ്റ് ആയിട്ട് സ്കൂൾ മദ്രസും വേറെ
ആഹ് ആഹ്
അപ്പപ്പാ ഒഴിവില്ല ഒന്നല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ഇണ്ടാവും ഉം പിന്നെ രണ്ടും കൂടി ഒഴിവു ണ്ടാവുമ്പോളെ പോവാൻ പറ്റുള്ളു പിന്നെപ്പോ ഞാൻ പോയാലും മോന് വല്യ മോന് പോരൂലേ
അങ്ങനെുണ്ട് ആൺകട്ടികളൾ അങ്ങനെ ഇണ്ട് ആ ആൺകുട്ട്യാൾ അങ്ങനെണ്ട് ആൺകുട്ട്യാള് ഒന്ന് വലുതായി പിന്നെ വരില്ല അവര്
ആ അതന്നെ അപ്പോ ഓന്ക്ക് മടിയാ പോരാന് അപ്പൊ പിന്നെ പോവല് കുറവാണ് ഇപ്പോ ഉം
പിന്നെ അവരെ ഇട്ടേറിഞ്ഞ്ട്ട് പോകാനും നമുക്ക് മനസ് തോന്നുലല്ലേ ഉം പെൺകുട്ടികളായാ എന്തന്ന അവര് നമ്മളെ പിന്നാലെ വരും
തീരിം പോവൻ പറ്റില്ല മറ്റേ ഹസ്ബന്റ് ഉണ്ടാവുമ്പോ ഒരീസം എങ്കിലും പോയി നിന്ന് പോരാ ഇഞി ഇപ്പെ തീരിം പോവാൻ പറ്റൂല ഓൻ പോരഞ്ഞാൽ പറ്റൂല പിന്നെ പോകാൻ നോക്കൂല ആ വരും ഇത് വരൂല
ഇവര് വരില്ല
അപ്പൊ പിന്നെ അങ്ങനെ കാട്ടും
ഇപ്പം പിന്നെ പന്തുകളിയൊക്കെ തുടങ്ങിയപ്പോല്ലെ ആഹ് ആഹ് ശരി ഉം